അവ്ടെ എന്തെങ്കിലുണ്ടോ പശുക്കൊളോ എന്തെലോകൊണ്ടോ?
ഇല്ലാ ല്ലാലാ
ഏഹ് കോഴേളെ എന്തേ വളർത്ത്ണ്ടായിന്യോ ഇന്നട്ട്
ആഹ് കോഴി
ആഹ് ഒഴിവാക്കിയല്ലോലെ ഏഹ് മ്മക്ക് അങ്ങന് ത്തൊക്കെ ഇണ്ടങ്കി വിരുന്ന് പോവാനും പറ്റൂലേ
ഹ് മ്
മ്മ്ഹ് അതാണ് അങ്ങനൊക്കെ അപ്പ ഇന്റെ അൻ സത്തിന്റെ എളാ ഇദേമാതിരി കസിന് ഓല് കുടിരിന്നുക്കുണു കുടിരുന്ന് ങ്ങാണ്ട് ഇതേമാതി തറവാട്ടിൽ ഓല് അഞ്ച് ആറ് ആൾക്കാര്ണ്ടേയിനു എളേച്ചമാരും മൂത്തച്ചെമാരും കു ന്മാരൊക്കെ പാടെ ഒക്കെ ഒരു വീട്ടിലാണ് അപ്പൊ ഇബലു കൂടിയിരിക്കും ചെയ്ത് അതി കുടിയിരുന്നുങ്ങാണ്ട് പിന്നെ കുറച്ച് എന്തോ ഓന് ഗൾഫിലാണ് ഓള് ഇതേ മാതിരിക്ക് എട്ക്ക് പോവും അയില് പിന്നെ ഓന് ഇതേ മാതിരിക്ക് ലീവിന് വന്നപ്പളേ കൊർച്ച് കോഴിക്കളിം വാങ്ങി കൊട്ത്തു കൊറ്ച്ച് താറാവാളെം വാങ്ങി കൊറ്ച്ച് പക്ഷേളേം വാങ്ങി. ഇന്നി ഇഞ്ചാെന്ന് വിര്ന്ന് ക്കാർന്ന്
ഹ ഹ ഹാ
പിന്നെ എന്തിന് അൻക്കൊരു പെര ആയിട്ട് കുടിര്ന്നാണ്ട് എനക്ക് ഇവ്‌ടെ നിക്കാൻ വെജാ എനക്ക് എടക്കും തെൽക്കും അന്റെ പൊരീക്ക് പോണം ഇജ് ഇന്നി ഒന്ന് പൊയിക്കാർഞ്ഞിക്കാണ്ടിണ്ട് കൊറച്ച് പക്ഷേളും ലൗബേഡ്സളും വാങ്ങി ക്കൊട്ത്തുകുണു കൊർച് താറാവുണ്ട് കൊറ്ച്ച് കോഴിക്കളും ഇനി തി നെക്കേയ്ഞ്ഞു ഇതായികഴിഞ്ഞാ പിന്നെ എട്ക്കേലും പോവാൻ കോലൊണ്ടോ
അതന്നെ പുക്കം ഓലും മുണ്ടാ പ്രാണികളല്ലേല്ലേ
അതാണ് ഒരു മുണ്ടാ പ്രണിലല്ലേ അപ്പൊ പിന്നെ ഓൽക്ക് നോക്കണ്ടേ താങ്ങാനൊക്കെ വേണ്ടേ അപ്പ സമയത്ത് തിന്നാ കൊടുക്ക ഓല വിടിയോ ആയിട്ടോ ക്കെ വേണ്ടേ
മ്
അതേടാ അങ്ങനെ പി പിന്നെ എന്താർ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ മുട്ടയും കാര്യൊക്കെ കിട്ടുമ്പോ ഒരു കാര്യന്നെയാ നമ്മളീ മക്കക്കൊക്കെ പ്പൊ ചോ കൂട്ടാനും മു കിട്ടേക്കാരവാണ്ടര് നമ്മളെ മാരിയല്ല പച്ചക്കറി ഇതൊന്നും മക്കക്ക് വേണ്ടിവരില്ലേക്കാരം
അതെ അതെ
ആ ഇബ് ഇബ്ടല്ലെക്കെ മക്കക്കൊന്നും പച്ചക്കറീന്ന് പറയ്ന്നാത് വല്ല താളിപ്പും കൂട്ടും താളിപ്പിന്റൊപ്പ വല്ല മു ട്ട അല്ലെങ്കിൽ വല്ല ചിക്കൻ പൊരിച്ചതോ ഒക്കൊയാണെങ്കി പിനോൽ ക്കുഷാറാണ് അല്ലാതെ എന്താ എല്ലാതുംന്നും ഓൽക്കു പറ്റൂല
ആഹ്
നമ്മളക്കെന്നെലെലക്കറിയ എന്താ പച്ചക്കറികള് ഉപ്പേരീം കാര്യോം അങ്ങനെയൊക്കെരാ നമ്മളപ്പം കാര്യായി റ്റ്ണ്ടാവും അപ്പൊ പിന്നൊക്കെ ഇപ്പത്തെ മക്കക്കൊന്നു ആ ഉപ്പരീം കാര്യം ഒന്നും വേണ്ടല്ലോ ഇവിടെ മുരിങ്ങക്കറി അങ്ങനത്തൊക്കെ ഉണ്ടെങ്കി എല്ലാ ഇഷ്ട ട്ടോ താളിപ്പാളൊക്കെ തേങ്ങരച് തിരാറിക്കിഷ്ടം താളിപ്പാണ് എന്ന പിന്നെ അതങ്ങനെ കൂട്ടിക്കഴിക്കും ആഹ് നമ്മളീ തേങ്ങ അരച്ചതാവുമ്പൊള് അമ്മുക്കും തന്നെ ഇതാണ് ഈ ഈ എന്തങ്കി അവസ് സുക വമ്പോ ഒരു ഗതികേട്ന്നല്ലേ
ആഹ്
മ് പിന്നെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യല്ല എറച്ചി മീനൊന്നുല്ലെങ്കിപ്പിന്നെ നമ്മക്കും തൊള്ളി കൂടി എറങ്ങൂല
അതെന്നെ
അതാണ് ഞാൻ ഇവിട്ത്തന്നെ എറച്ചിയും മീനും ഇല്ലെങ്കിൽ അന്ന് കൂട്ടാനുംല്ല അതാണ് അവസ്ഥ
ആഹ്
അന്ന് ചോറ്ച്ച ചെമ്പ് അത് അതേ മാര്ക്കുണ്ടാവും കാര്യ ന്തുണ്ടാവും അതിനും മാണ്ടി വല്ല ചി ക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കി ഇന്നാ ചോറ് കൈയ്ണതറിയില്ല ഞാൻ പൊതുവെ ബീഫ് ഇപ്പൊക്ക്‌ ഇവിടെ തന്നെ തറവാട്ടില്ലല്ല ഇലേച്ചിയും രണ്ട് കുട്ടികളും ഉണ്ട് ഇളയച്ഛനും ഓല് നാലാളുണ്ട് ഞങ്ങള് നാലാള് ഞാനും ന്റെ ഹുസ്ബന്റ് രണ്ട് കുട്ടികളും പിന്നെ ഇമ്മീം ഇപ്പീ പിന്നെ ആ അപ്പൊണ്ട അപ്പ ഞങ് പിന്നെ നാത്തൂന് വീ ഇവിടെടുത്തു തന്നെയാണ് ഓലെ വന്ന് കെട്ടീക്കാണ് വന്ന് കെട്ടിങ്ങാണ്ട് പിന്നെ ഹസ് ബെന്റ് തെ മാർക് ഒഴിവാക്കിക്കാണ് ഓല് രണ്ട് കുട്ടികളുണ്ടായപ്പ പിന്നെ പിന്നെ വേറെ പൊ എന്തുവാ ക്കൊന്നുല്ല പിന്നെ ഓല് ഇദേവർക്ക് ഇതേവരെ ഇത്രയും കാലം ഞങ്ങള് അവ് ട് ത്തതന്നേയ്രു പിന്നെ ഓലിപ്പം കൊർചെയ്ഞ്ഞിട്ടൊള്ളൂ കുടിര്ന്ന്ട്ട് അത് ഞങ്ങളെ തൊട്ടടുത്ത് തന്നെയേണേനു അപ്പൊ ചെലപ്പോ ഓല് താത്തഇങ്ങനെ പണിക്കുമ്പോവും ചെലപ്പൊ കുട്ട്യാള് ഇബട്ത്തന്നെ ഏക്കാരം
ആഹ്
അപ്പൊ ബീഫും കാര്യൊക്കെ വാങ്ങുമ്പോ ഞാൻ എന്താട്ടുംന്നറിയോ ഒര് രണ്ട് നായി എസ്ട്രാ ഇടും അല്ലാതാന്ന് വെച്ചിട്ട് കാണുമ്പള്ള ചോറ് വെക്കും
ആഹ്
അപ്പൊ പിന്നെ എക്സ്ട്രാ അരിട്ട്ങ്ങ്ളാ ഇന്നാലേ പാകാവുള്ളു അല്ലെങ്കി പിന്നെ അന്ന് ചോറ് തെകയില്ല പിന്നെ നമ്മള് രണ്ട് നേരം വെക്കാ രണ്ടും വെള്ളം മൂന്നോട്ടം വെച്ചാലും വെച്ചാലും ഒന്നും തെകയില്ല അപ്പൊ അങ്ങനെ വെക്കാ നടക്കണ്ടി വരും അപ്പൊ ഞാൻ വേഗം ബീഫൊക്കെ കൊണ്ട് രാണങ്കിൽ പിന്നെ ബീഫുംണ്ട് വരട്ട് ഇതേമാർക്ക് മോരും കാച്ചും അപ്പൊ പിന്നെ സുഖാണ് ബീഫ്ക്ക് പിന്നെ മോര് കാച്ചിയതാണല്ലോ ടേസ്റ്റ്
അതെ അതെ
അപ്പൊ പിന്നെ അങ്ങനെ ആട്ടലാണ് അല്ലാതെ നമ്മള് ഇത് അട് ക്ലീന്ന് പോരാനും ഒയിവ് ഇണ്ടാവൂലല്ലോ അത്
അയിന് സ്പെഷലായിട്ട് എന്തേലും വെക്കോ
ആഹ് ഇപ്പൊ എന്താ ബിരിയാണിം ഒക്കെ ഇണ്ടാക്കും ഒക്കെ നമ്മള് തന്നെ ഒക്കെ ആദ്യൊക്കെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ ഉമ്മേ ഇണ്ടാക്കി പിന്നെ എന്താ ഇമ്മ ഇതേമാതിരി എപ്പളാ ഇണ്ടാക്കാ എന്നാല് ഇമ്മാന്റെ ഈ പാല് കൊട്ക്കലും - ഒക്കെ കഴിഞ്ഞിട്ട് ചെലപ്പോ എട്ട് മണി ഒമ്പോ ഇല്ലല്ലോ ഒണ്ടാക്കാന് അപ്പൊ പിന്നെ എപ്പളാ ഇണ്ടാക്കാ പി പിന്നെ ഒന്ന് ഫസ്റ്റ് കല്ല്യാണം കയിഞ്ഞ ഉടനെ അപ്പ നമ്മക്ക് ഇതൊന്നും അറീല നമ്മളി ഈ പത്താം ക്ലാസ് കഴിഞ്ഞെ അങ്ങനെ വന്ന് നിക്കല്ലേ നമ്മക്ക് ഇതിനെ പറ്റി ഒന്നും അറില്ല നമ്മള് ഈ വണ്ടി പോയി കളിച്ചണ പ്രായോം സ്കൂൾക്കോണ പ്രായോ- എന്നിട്ട് പിന്നെ ആദ്യ- ആദ്യത്തെ വർ കൊല്ലം അങ്ങനെ ഇണ്ടാക്കി പിന്നെ ഇതേ മാതിരി എടക്കും തലക്കും അവിടെ അത് വാണം അപ്പ ഇങ്ങനെ ഉമ്മ ഇണ്ടാക്കണ കണ്ടാണ് നമ്മള് ഇങ്ങനെ പഠിച്ചു പോയില് പിന്നെ ഞാൻ തന്നെയാ അടുത്ത വർഷയപ്പോ പിന്നെ - നാത്തൂനും ഇണ്ടായിനു അപ്പ ഞാൻ പറഞ്ഞു ഓളർ ഞ്ഞു ഇമ്മ വരട്ടെ ഇമ്മര് വരട്ടേ ഞങ്ങള്- ഇപ്പള് അതിലൊക്കെ വെല്ലിയതാണ് ഓള് അയില് ഇമ്മ വന്നിട്ട് ഇണ്ടാ കാരണം ഞാൻ പറഞ്ഞു ഇമ്മ വരാനൊന്നും കാക്കണ്ട ഇച്ച് വെയ്ക്കും ഇണ്ടാക്കാന് ഇങ്ങട്ട് പോരിണെന്ന് പറഞ്ഞു അയില് നമ്മള് മുന്നിക്കിറങ്ങി ഇണ്ടാ പിന്നേയും പിൻ നമ്മളെ മുന്നിക്ക് എറങ്ങിയതിന് ശേഷം പിന്നെ ഉമമ്മാനെ കണ്ടിട്ടില്ല ആ വഴിക്ക് അതല്ല നമ്മള് മുന്ന്ക്കൊക്കെ കാട്ടി കൊടുത്ത് കഴിഞ്ഞ പിന്നെ ഓലെ കാണും ചെയ്യൂല പരിസരത്ത് കാണും ചെയ്യൂല പിന്നെ ആ പരിസരത്ത് കൂടി അത് പിന്നെ അങ്ങനെ ഇണ്ടാക്കി പിന്നെ അന്ന് മുതൽ തൊ ടങ്ങിയതാണ് ഈ വെപ്പും തീറ്റി ഇത് എന്നെ
ആഹ് അത് തന്നെ
വേണെങ്ങി എത്ര ആൾക്കാണങ്കിലും ഞമ്മള് ഇണ്ടാവും എത്ര- നാല് കിലോയൊ ഒക്കെ പറഞ്ഞ്ങ്ങാണ്ട് ഞങ്ങളോട് പണിയെടുത്ത ആൾക്കാർക്ക് വണ്ടാന്ന് ഒക്കെ ഇണ്ടാ പിന്നല്ല ഇപ്പൊ ആരെ ആരും കാത്തിട്ട് കാര്യം ഇല്ല ഞങ്ങള് മൂന്ന് മരുമക്കളാണ്
ആഹാ
അയിലെ ഞങ്ങള് മൂന്നാളു ഉണ്ടാക്കും അങ്ങനെ അല്ലാ ഇപ്പാ ആരും കാത്ത് - ഗു തർ കാളി പറഞ്ഞിട്ട് കാര്യല്ല ഒരാൾക്ക് കുടിരുന്നു ഞങ്ങൾക്ക് വീട്പണി നടന്നോണ്ടിരിക്ക്ണണ്ട് ഇനി നെലം പണി ഇണ്ട് തേപ്പും ആയി മുറ്റടിം അങ്ങത്തൊക്കെ പണിയാളൊക്കെ കഴിഞ്ഞ്. ഇഞ്ഞി നെലം പണി ഇട്ക്കാണ്ട് ഇഞ്ഞി ഇഞ്ഞാണ് പൈസ കാണാത്ത പണികള് ഉ
ആഹ് അതെ
ആ ഇനി എത്ര ഇണ്ടെങ്കിലും തെകയിലല്ലോ മറ്റേത് ഇഞ്ഞി മ മറ്റേത് ഇത് വരെയുള്ളത് വാർപ്പാണെങ്കി വാർപ്പ് ഉള്ളത് കാണാണ്ടാവും. തേപ്പും കാണാണ്ടാവും പിന്നെ നെലമ്പണി നെലമ്പണി കയിഞ്ഞാ പിന്നെ ഒന്നും കാണാണ്ടാവുല പൈസ കൊറേ വേണേനു പണി ചെറി ചെറിയെ പണിളേകാരം അത് ഇങ്ങളെ വീ
ആഹ് ഞങ്ങള്ത് ഇള്ളത് മുഴുവൻ കടം ആണ് എന്നാലും കൂടി- ക്കെ കഴിച്ചോളു കടം വീട്ടി തീർക്കണം
അതാണ് മറ്റേത് നമ്മള് ഈ നെലംപണി ഒന്നും എടുക്കാതെ കൂടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു രണ്ടാം പണിയാണ്
ആതെ
അതെ മറ്റേത് നമ്മള് ഇനി പിന്നെ അങ്ങനെ എടുത്ത് കഴിഞ്ഞാ പിന്നെ അത് അങ്ങോട്ട് മാറ്റിട്ട് ഇങ്ങോട്ട് മാറ്റി- കീട്ടും ന്ന് പർഞ്ങ്ങാണ്ട് ആകെ ങ്ങട്ട് ഞമ്മളും എട്ങ്ങെറാകും സാധനോ പുതി ആ അതാണെ ഈ പുതിയെത് കിട്ടിയതൊക്ക അങ്ങട്ടും ഇങ്ങട്ടും വൽച്ച്ക്കാണ്ട് ഒക്കാണ്ട് കേടരന്നല്ലേ ഞാൻ പറയെ ഒരു വിതം കയ്യങ്കി നെലം പണി കഴിഞ്ഞിട്ട് കൂടിര്ന്നാ മതി ബാക്കിള്ള പിന്നെ ഇട്ത്താലും എന്ദ് നേലം മ്പണി കഴിഞ്ഞാ തന്നെ ഒരു പവ്തി വൃത്തിയാണല്ലോ ന്നട്ട് നേലം പണി കഴിഞ്ഞിട്ടില്ലെങ്കി പണി എത്ര നമ്മള് വീട് വൃ ത്തിയാക്കി കഴിഞ്ഞാലും അത് അങ്ങനെ കട്ക്കും ചെയ്യും പിന്നെ നേലം പണി കഴി പൊടി പാറി അങ്ങനെ ന്ന് അല്ലേക്കാരോ
ആ
അങ്ങര ചെടിയാളൊക്കെ കുഴിച്ചിടല്ണ്ടോ ഇങ്ങള്
ആ ചെടിയോളക്ക ഇണ്ട് അ കൊറേ ഇണ്ട്
ഏ എന്താ കുമ്പളങ്ങെ എന്താ ഇണ്ടാക്കിക്ക്ണെ
എല്ലു ഉണ്ട്
ഏ അത് പിന്നെ ഒരു അങ്ങൻതൊക്ക ആഹ്
ആ എല്ലു ഉണ്ട് അതായത് മോളക് കൈപ്പക്ക വൈതന മ തന്നെ കുമ്പളം
ആഹ് ആഹ് അത് എങ്ങനെ എന്താ വീടിന്റെ മെ എങ്ങനെ ഇണ്ടാക്കിക്ക്ണ മുറ്റത്തുകൂടിയന്നെ സ്ഥലണ്ടോ മുറ്റത്തുകൂടി
ആ മുറ്റത്ത് സ്ഥലണ്ട്
ഏഹ് അപ്പ പിന്നെ അങ്ങനെ ഇണ്ടാക്കിട്ട്ണ്ടാവോയ്‌ക്കാര ല്ലേ വൈതൻങ്ങക്ക എന്ത് ആ ആഹ് ആഹ് ന്നാല് പ്പ നമ്മള ആവ്സ്യത്തിന് ഒരു ദിവസം ഓരോ കൂട്ടാണ്ടാക്കി അത്രായിലെ അത് പൈ പൈസ കൊട്ത്തു അങ്ങനെ നല്ലത് ഉപയോഗിച്ചാലോ നമ്മക്ക്
ആ ഹാ
ഇപ്പ പച്ചക്കറിയെൾക്കൊക്കെ എന്താ പെരും വെലെക്കാരം ചെല സമയത്തൊക്കെ
ഉം ന്നാ അയിനോട് അനുബന്ധിച്ച് പോയാ പോരെ ഇപ്പൊ
തക്ക തക്കാളി
ആ തക്കാളി ഇണ്ട് ട്ടർസിന്റെ മേലെ
അതെങ്ങനെ ചട്ടീലോ അതൊ കവർലോ
കവർലാണ് ഉം അതെ ആ വള പോടി ഒക്ക പൊർത്ത്ന്ന് വാങ്ങല കവറ്
കവർല് ആഹ് ന്നട്ട് പിന്നെ അങ്ങനെ ഇട്ട് കൊട്ക്ക്ണ്ടാവൂലേ തേങ്ങോക്ക ഇണ്ടോ
ആഹ് ഒരു രണ്ട് തെങ്ണ്ട് ഒരു നാല് കവ്ങ്ണ്ട് രണ്ട് വായ ഇണ്ട്
ഏഹ് എത്ര സെന്റിലാ പ്പൊ വീട്
അത് പത്ത് സെന്റില്
ആ അത് തറവാട് സ്ഥലോ അതോ വാങ്ങിയതോ
വാങ്ങിയതാണ്
ആഹ് ഇവ ഓലെത്ര മക്കളാണ്
ഓല് നാലാള്ണ്ടയ്‌നി
ഏ ഇവലും പിന്നെ ആരെക്കെ എലയച്ചന്മാരോ
ഉം
എല്ലാരും ഇമ്മി ഇപ്പി ഒക്ക ല്ലേ അവ്ടെ
ആ ഇണ്ട്
ഉം ഇങ്ങൾ എത്രമത്തേഅപ്പൊ
ഞാന് രണ്ടാമത്തേണ്
ഉം എല്ലാരും പോയിട്ടുണ്ടാവൂലേ വേറെ പോയിട്ടുണ്ടാവൂലേ ആഹ് ഇങ്ങൾ തറവാട്ടിൽ എത്ര നിന്നെ കൊറേ നിന്നീനോ
ഉം പത്ത് വർഷം നിന്നു
ഇളച്ചി മൂന്ന നാലാള ഉണ്ടായിന അപ്പ പങ്ങമാരില്ലേ പ്പൊ
ഒരാളെ ഉള്ളൂ അതെ എപ്പളെലും വരുള്ള ഇതേ മാതിരി
ആഹ കെട്ടിച്ചിട്ട് ഇണ്ടാവേക്കാര ലെ ആഹ് ഓലെകാരം ഓല വലുത്
ആഹ് ഓല വലുത്
ആഹ് അപ്പ ങ്ങൾ മൂന്നാള് ഒരുമിച്ച് നിന്നിട്ടുണ്ടാവല്ലോ ലെ. ഇളച്ചിൾ മുത്തച്ചിയാള് ഒരുമിച്ച് നിന്നിട്ട ഇണ്ടായില്ലേ അതോ നിങ്ങളെ കല്യാണം കജ്ജ്ണെന്റെ മുന്നോല് ആഹ് ആഹ് വെറെ ഇങ്ങള് കല്യാണം കഴിഞ്ഞപ്പോ മൂത്ത ആര പോയത് ഫസ്റ്റ് നീ ങ്ങളോ ഓലോ
ഓലെനെ മൂതാള്
ആഹ് ആഹ് ഉം
ന്റെ അപ്പുറതന്നെയാണ്
ആഹ ആഹ ഇങ്ങളെക്കര കുറച്ച വിട്ടിട്ടുണ്ടാവും ല്ലെ
ആഹ രണ്ട് വീട് അപ്പുറം
ആഹ ന്നാലും കുഴപ്പില്ല അടത്തന്നെയാണല്ലോ
ഉം
ന്നാ നോക്കിയ കാണണണ്ടാവലേക്കാരം നാ എരത്താണ് അങ്ങനെയൊക്കരം ആഹ് ഇവൽക് ഇമ്മക്കും ഉപ്പക്കും നടക്കാനോ വെഴിക്കൂലേ പറ്റൂലേ
ആഹ ഓൽ കൊഴപ്പൊന്നുല്ല
ഏഹ്
ഇതുവരായിട്ടൊന്നും കൊയപ്പം ന്നുല്ല
ഏഹ്
പ്രായത്തിന് പ്രായൊക്കെ ഉണ്ട് എന്നാലും ശ്വാസുഖയിട്ട് അങ്ങനെന്നും
അങ്ങനെന്നുംണ്ടാവില്ലെ ഇങ്ങോട്ട് വരലുണ്ടോ നിക്കാനൊക്കെ
ആഹ് ഇണ്ട്
ആഹ് ചേലോൽക്ക് ഓല വീട് വീട്ട് ങ്ങാണ്ട് ഓല് പോവുല്ലല്ലോ
ആഹ് അതന്നെ
ഓല്ക് ഒലേ റൂം തന്നെ കിട്ടണം ക് കട്ടിലും കടക്കിന്നമാരി പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഓൽക്ക് മക്കളടുത്തേക്ക് പോരാൻ പറഞ്ഞാലൊന്നും ഓല കിട്ടൂല ഉം ബലൊക്കെ നാട്ടുകൂടിയന്നെ എന്നിട്ട് ഇളയച്ചന്മാരും മൂത്തച്ഛനൊക്കെ
ആഹ ഓൽ നാട്ടിൽ തന്നെ
ഏഹ് എന്താ പണിഓല് ക്കൊക്കെ
ഓല് ഇതേമാതിരി ഓരോ ഷോപ്പ്ട്ടക്കണ്
ആഹ്
പല പല ഇങ്ങനെ സ്റ്റോക്ക് എന്താ... നറി ഒരാൾ ഇട്ടക്കണ ഒരാള് ഫാൻസി ഇട്ടക്കണ പിന്നെ വേറൊരാള് ഇതേമാരി ഫാൻസി പോലെ അങ്ങനെ ഓര ത്തരം ഓരോരുത്തർ കടയാളങ്ങനെ ഇട്ടക്കാണ്ട് നിക്കാണ്
ഏഹ് ഇബൽക്ക് എന്താപ്പൊ ഗൾഫില് പണി
ഗൾഫിലു ഇതേമാതിരി ഒരു ഷോപ്പന്നെയാണ്
എന്തിന്റെ ഷോപ്പാ? ഇതന്നെ?
ആഹ് ഓല് കമ്പനിയിലാണ് അപ്പൊ പിന്നെ എന്താന്നൊന്നുല്ല അവിടെ എല്ലാതും ഉണ്ട് ർഞ്ഞു
ആഹ് ആഹ് സൂപ്പർ മാർക്കറ്റ് പോലെയാക്കാരം വേണെങ്കില് ഉം ഉം ഉം ഇതും മറ്റൊലാരും പോവാന് നോ പോയിറ്റുണ്ട് പോവാണ്ടും നോക്കിയിട്ടുണ്ടാവെക്കാരംലെ എളെയച്ഛനും മൂത്തച്ഛനൊന്നും
ഇല്ല ഇല്ല ഓല് ഇതിന്റെ മുമ്പ് പോയി വന്നതാണ് അപ്പൊ പിന്നെ ഞ്ഞി പിന്നെ ഇബ് വിടെ സെറ്റായപ്പോ
ആഹ് അങ്ങനെ നിന്നതെയ്ക്കാരം ഏഹ് ഓൽക്കൊക്കെ കുട്ട്യാളൊക്കെല്ലെ എല്ലാർക്കും
ആഹ് ഇണ്ട്
ഉം ഉം ഓൽക്കൊക്കെ രണ്ട്ട്ട്യാളോ മൂന്നാളീച്ചേ
രണ്ടും മൂന്നൊക്കെണ്ട്
ഏഹ് ആഹ് ഒക്കെ നിർത്തീക്കൊ നിങ്ങൾ പ്രസവം നിർത്തിട്ടില്ലേ
ആഹ്
ആഹ് ഇന്ന ആയിക്കോട്ടട്ടോ ന്നാ ശരി
ആഹ്